ആഹ് കഴിച്ചോ കഴിച്ചോ ആഹ് കേക്കാം കഴിച്ചോ ജോലിയൊക്കെ ഒതുങ്ങിയോ
ജോലിയൊക്കെ ഒതുങ്ങി ഒന്ന് അതിന്റെ ഇടക്ക് ഞാൻ കണ്ടില്ല മെസ്സേജ് അയച്ചതേ
ആണോ ആഹാ ഹാ
ആഹ് ഞാൻ അയച്ചപ്പോ ഇയാളും കണ്ടില്ല
ആഹ എനിക്ക് തിരക്കുണ്ടായിരുന്നു ഞാനേ പേഷ്യൻ്റ് ഉണ്ടായാകൊണ്ടേ ഞാൻ തിരക്കിലായിപ്പോയി പിന്നെ ഇ വരുന്നുണ്ട് ഓൺലൈനിൽ വരും കാരണം ഡോക്ടർ മെസേജൊക്കെ ഇടുമ്പോഴേ വേറെ ഡോക്ടേ് എ അപ്പോയ്മെൻ്റ്സ് നമ്മള് ഫോണില് അയക്കാ അവരും മെസേജ്ടും അപ്പ അങ്ങനെ വരും പിന്നെ ഫ്രീ ഇടക്ക് ഇങ്ങനെ തിങ് തിങ്ങ് വന്ന് അടിക്കുന്ന കേൾക്കുബോ ഓടി വന്ന നോക്കും എന്തുവാന്ന് പക്ഷെ നമുക്ക് കണ്ടിനുവേസ് ഇരിക്കാൻ ടൈമ് കിട്ടത്തില്ല. അത് ഇപ്പം ഫ്രീയാ ലഞ്ചൊക്കെ കഴിച്ചിരുന്നോടിപ്പ അപ്പം ഫ്രീ്യ എപ്പോഴാണ് വരുന്നേെന്ന് അറിയത്തില്ല ഞാൻ എപ്പോഴാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു ഇതുപോലെ അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ടൈംമു തീ ജാറൊക്കെ ആവുകവാണെങ്കിൽ ചേച്ചി അകത്ത് റൂമിലോട്ട് പൊക്കോ അപ്പ ഞാൻ വരുന്നവരെ മാനേജ്തോളാം അപ്പം കട്ടാ ഇതിങ്ങ് തീർന്ന് കഴിഞ്ഞിട്ട് ഇങ്ങട്ട് വന്നാതി ന്ന്റഞ്ഞു അപ്പൊ നമ്മക്കൊരു സപ്പോർട്ട് ഉള്ളുകൊണ്ട് കുഴപ്പമില്ല.
ആഹ അ ശരി അപ്പല്ല ഇവിടെ ഇതൊരു ഡെന്റൽ ക്ലിനിക് ആണോ ഇപ്പ വർക്ക് ചെയ്യണത്
ആ അതും ദാന്താശുപത്രിയാണ്. ആ
ആ അത് ശരി പിന്നെ അതല്ല ഇപ്പൊ ഇപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ വരുമാനം നമ്മ്ക് മ്മക്ക് കയ്യില് ഇങ്ങനെ കിട്ടുമ്പഴേ
ആഹ് ആ ഭയങ്കര സന്തോഷം ഒന്നാമത്ത കാര്യം നമുക്ക ഇപ്പം ഹസ്ബൻഡന്റെ തരും എങ്ക അവർക്ക് കണക്കുണ്ടല്ലോ തരുന്നേനെല്ലാം നമ്മക്കിപ്പ നമ്മുടെ ആ അമ്മയ്ക്കായാലും അച്ഛനായാലും അല്ലെങ്കി നമ്മുടെ റിലേറ്റീവ്സിൽപ്പെട്ട ആർക്കെങ്കിലും ഒന്നു വയ്യാതെ വന്നാ നമ്മുകി പത്തിരുപനമ്മക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ കണക്കോടെ നാ ആഞ ഞാന ആലോചിക്കാറണ്ട് ന നമക്കൊരു വരുമാനം ആകും.
ആണെങ്കിൽ നമുക്ക് എന്തെല്ലോ ആവശ്യങ്ങൾ നടത്താം നമ്മള അവരോട് അവർ തരഞ്ഞിട്ടല്ല ഹസ്ബൻഡ് തരാഞ്ഞിട്ടല്ല ക്ഷെ ന്നാലും അവരെക്കൊണ്ട് മ്മളെ പോയിക്ക്ണ എമവ്ണ്ട് ചെൽപ്പം തരാൻണ്ടാവൂല അല്ലെങ്കിൽ. നമ്മളൊരു ഒരുസാ ധനം വാങ്ങി തരാൻ പ റയുമ്പോ അത് പിന്നെ വാങ്ങിത്തരാന്ന് പറയും അല്ലെങ്കിൽ പറയാ നിനക്ക് ചെലപ്പം ദേഷ്യത്തിനാവൂല ന്നാലിപ്പം എന്തിനാണ് ത് എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യം വരും നേരെ മറിച്ച്
മാത്രല്ല
അഷ് കൊർച്ച് ക്യാഷ് ണ്ടാവാണ് ന്ന്ണ്ടെങ്കിൽ നമുക്ക് ആരോടും സമ്മതം ചോയ്ക്കേണ്ട ആവശ്യല്ല നമുക്ക് എന്തും ത്തും വാങ്ങാ ആര്ക്കും വാങ്ങി കൊടുക്കാ ആര ആര്ക് വേണ്ടി ട്ടും നമക്ക് ഹെൽപ്പെയ്യാം ദേ ന്തിൻ നമ്മളെ ഹസ്ബൻഡന്റിനെ പോല് നമ്മുക്ക് നല്ലൊരു സപ്പോർട്ടാകാനൊക്കെ നമ്മെളെ കൊണ്ട് പറ്റ
ആ തെ
അല്ലെ അത് നല്ലൊരു ഞാൻ എപ്പോഴും ആലോചിക്ക്ണ ഒരു കാര്യം നമുക്കൊരു വരുമാനം വേണ അല്ലാതെ കൊറച്ച് പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന തോണ്ട് ഒരു കാര്യന്നുംല്ല ക്ഷെ ആ ഇരിന്നിട്ടെന്നെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പൊറത്തെറങ്ങാം പൊറത്തറങ്ങി പൂവാൻ പറ്റോത്തരാ ണക്കിൽ വീട്ടിലിര്ന്നോണ്ടെന്നെ എന്തെങ്കിലൊക്കെ ചെയ്യാണങ്കിൽ അത് ഒരുപാട് നമക്കൊരു സമാധാനമാണ് സന്തോഷും അതേപോലെ നമക്കൊരു എന്താ പറയാ ഒരു എന്തൊക്കെയോ നമ്മളെ കൂടെള്ള പോലെണ് കൊറച്ച് ക്യാഷ്ക്കെ നമ്മളെ സ്വന്താ യിട്ട് എൻ ചെയ്യുമ്പോ
എനിക്കാണെങ്കി വർക്ക് ചെയ്യുമ്പോ വയങ്കര ഇഷ്ടല്ല ആളാണ് എന്തെങ്കിലൊക്കെ ചെയ്യാൻ ഇഷ്ടാ അല്ലെങ്കിൽ പിന്നെ എന്തങ്കി ഫോണിനകത്ത് ഇങ്ങെ നോക്കി അ അതാ ടൈമ് പോവ്ന്നത് വെടക്കക്ക് ഞാൻ ക്ക് വർക്കെയ്യുന്നില്ലായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യന്നും നോക്കാൻ ആളില്ലാത്തോണ്ട് പോവ്ന്നില്ലായിരുന്നു പിന്നെ അവര് ഓക്കെ ആയിന്നറിഞ്ഞപ്പോൾ പ്പം ഞാനറങ്ങും ഷ് നമക്ക് രാവിലെ നമ്മുടെ വീട്ടിലെ ജോലി ഒതുങ്ങും നമ്മളും ക്കുളിച്ച് റെഡിയായി ഒരു ങ്ങി വീട്ടിലൊക്കെ നിക്കുമ്പോ കൂറും കൂതറ വേഷത്തിലൊക്കെയാ നിക്കുന്നെ മമക്ക് അങ്ങനെ ശ്രദ്ധയില്ലല്ലോ അമമാടെ ജോലിെല്ലാം കഴിഞ്ഞട്ടായിരിക്കും പിന്നെ നമ്മളൊന്ന് കുളിക്കെകെ ചെയ്യുന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മളനങ്ങാതെ ഇരിക്കും ഷീദേന്ന് വെച്ചാ നമക്ക് എല്ലാ ദ്വവസവും ഒരു ഒരു ടൈം ടേബിൾ പോൽ അങ്ങ് പോവാ
അതെ അതെ അതെ ശെരി ഒരു ചിട്ടെണ്ട് ഒരു ചിട്ടെണ്ട് ആ ഇത് അല്ലെങ്കില് പ്പൊ ഒന്നും ചെയ്യാത്തോരെ സംഭവി ഇപ്പൊ എന്നെക്കെ ഒരു സംബന്ധിച്ചെ ടുത്തോളം പ്പൊ ഞാൻ ങ്ങനുംവീട്ടിലുന്നൊന്നും ചെയ് ചെയ്യണൊന്നുല്ല പക്ഷെ അപ്പൊ എന്താന്ന്ച്ചാൽ നമ്മളെ ആ കൃത്യ സമയത്തൊരു പണി കഴിക്കല് അതൊന്നുംല്ല നമക്ക്ഷ്ടം പോലെ സമയണ്ട് എപ്പേഴെങ്കിലും ചെയ്ത് തീർക്കും പിന്നെ അയിനനുസരിച്ചിട്ടാ പ്പ മ്മളെ കുളിയും കാര്യങ്ങളൊക്കെ ചെലപ്പോ നീണ്ടു പോവും ചെലപ്പോ നേരത്തെ കുളിക്കും ചെലപ്പോ നേരം വൈകും അത് നമ്മൾക്ക് സ സമയംണ്ട് ന്ന്ള്ളതോണ്ടാണ് ഏ നേരെ മറ് ച്ച് മ്മളൊരു വർക്കെയ്യാണ് ന്ന്ണ്ടെങ്കില് നമ്മള് അതിന് വേണ്ടിട്ട് പൊറത്ത് പോയി വർക്കെയ്ണ ഒരാളാണെന്നുണ്ടെങ്കില് രാവിലെ മ്മൾ അതൊക്കു ഒതിക്കി വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതൊരു പിന്നെ മ്മളൊരു ജീവിതത്തിന്റെ ഒരു ഭാഗയി ആ ഒരു റൊട്ടീന ആണത് ല്ലെ
ആദ്യം കൊറച് ദിവസം ഒരു ഭയങ്കര പാടാ നമക്ക് ഇത് റോളെയ്ത് വരാന് കാരണം ആ നമ്മള് ഈ ഇത് ഓടിച്ച് കൊണ്ടരണം പിന്നെ നമക്ക് ഒരാഴ്ചയൊക്കെ പോയിക്ക ഴിഞ്ഞയിഞ്ഞാൽ പിന്നെ നമുക്ക് കൊഴപ്പമില്ല നമക്ക് സുഖമായിം ട്ട് നമ്ക്ക് അവരിതുണ്ട് പിന്നെ ഈ മടി പിടിച്ച് രാവിലെ കെടക്ന്ന ദിവസം മാത്രേ ഉള്ളൂ പണി കിട്ടുന്നെ അല്ലന്നു ണ്ടെങ്കി കൊഴപ്പല്ല പിന്നൊരു സന്തോഷ ആ ഞ്ഞമ്മ ഞങ്ങക്ക് സൻഡേ നീയും എന്നും വന്നിട്ട് റയറായിട്ടൊരു ദിവസം ഒരു ലീവ് കിട്ടുമ്പോൾ ഒരു സന്തോഷ ആ മ് പിന്നെ ഇല്ലാന്ന് വച്ചാ പല ആൾക്കാരല്ലേ ആൾക്കാരെ
തൊക്കെ ഒന്ന് പോവാനൊക്കെ അങ്ങനെ ഒരു ദിവസൊക്കെ കിട്ടുമ്പോ അതൊരു സന്തോഷള്ള കാര്യണ് പിന്നെ നമ്മളെ വീട്ടിലാണെങ്കിൽ നമക്ക് ആവശ്യ ള്ള സാനങ്ങളൊക്കെ ഒന്ന് വാങ്ങണങ്കിലും ഒക്കെല്ലെ നമ്മ ഹസ്ബൻഡ് കയിലില്ല ന്നുള്ളൊരു സമയത്ത് അഥവാ ഇണ്ടാവാതിെരിക്ക്യാണെങ്കിൽ നമ്മക്ക് കയ്യിലിന്ന് ക്യാഷ് എടുത്തിട്ടന്നെ നമുക് അ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
കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും നമ്മള കയ്ൽ എമൗണ്ട് അങ്ങനെ മന്ത്ലി ഒക്കെ ഒരു സാലറി പോല ലൊെ കിട്ടയാണെങ്കിലൊക്കെ അല്ലെ?
അതാണ് ന്നാ ന്നാ ന്ന്. അതെ ശരിയാണ് അത് വേണം ജോലി ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു വെലോ എന്ന് ആ അതൊരു സത്യട്ടോ നമ്മുടെ വീട്ടിലായാലും അങ്ങനൊക്കെ തന്നെയാണ് നമുക്കൊരു ജോലി ഉൻ ല്ലെങ്കിലേ നമുക്കൊ ഒരു വിലയൊള്ളൂ അല്ലെഗി പത് പത്ത് രൂപ അവരോട് നമ്മള് ചോദിച്ചിട്ട് അവർക്ക് തരാനില്ലെങ്കിലും. നമ്മുടെ കയീന്നായാലും എടുത്തിട്ട് നമുക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ നമു അല്ലെങ്കിൽ നമുക്ക് വേറെ ന്ന് വാങ്ങിക്കാനായൽ പോലും നമ്മുടെ കയ്യിയിലുണ്ടങ്കിലലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റതൊ അതെ അതെ അതെ ശരിയാണ് നമ്മുടെ കയി ലുണ്ടകി ഒരാളട്ത് ന്ന് വാങ്ങണെങ്കിലും നമ്മ ഒക്കെ തിരിച്ച് കൊടുക്ക നമ്മുടെ കയ്ലത് വരും വണ്ടെങ്കില് നമുക്ക് കൊടുകെചെയ്യാ പിന്നെ ഒരു കാര്യന്നെച്ചാലെയ്. ഒര് വലൊരു കാര്യംന്ന് വെചാൽ പ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ക് പെട്ടെന്നോരു വയ്യായിക വരൊക ചെയ്യുന്ന ആ ഒരു വരുമാനം നിന്നാലും നമ്മുടെയില് അത്ര ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബല.
ആ.
എന്റെ ലൈഫ് ആ എന്റെ ലൈഫില് ഞാൻ അനുഭവിച്ചൊരു കാര്യണ് നമുക് പെട്ടെന്ന്. നമ്മളൊന്ന് സ്ട്രക്കായി നിന്ന് പോയി കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ പത്രുബ ഉണ്ടോ നമുകൊരു സമാ നമു ക്ക് അത്ര ഉണ് ല്ലോ എന്നത് നമുക്ക് ചെലപ്പോ ഒന്നും അത് കാണത്തില്ല ഒന്നിനും കാണ എന്നാലും നമുക്കരു ബലുണ്ട് വല്യ വല്യ കാര്യങ്ങൾകൊ ന്നും നമ്മുടെ കയ്യിൽ അത് താ ഇല്ലെങ്കിലും ഗതി മുട്ടാതെ എന്താ വഴിമുട്ടാതെ നമ്മക്ക് ജീവിച്ചു പോഖ.
നമ്മളെ കയ്ൽരു എന്തേലു ഒക്കെ ഒര്ഏണി ഉണ്ട് ന്ന്ണ്ടെങ്കില് കാരണം മറ്റുള്ളവരെ ജോലി എന്തേലൊര് ഇത് വരെ അവര്ക്കൊരു വയ വെയ്യായിക വന്നിട്ട് ജോലിന്നു കൊർച് നാളത്തക് അത് ഇല്ലാതിരിക്കുമ്പോ നമ്മുടെകയ്യില് ഇൻണ്ട്ന്ന്ണ്ടങ്കി നമ്മക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ.
ഉപകാരപ്പെടും
എന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാണങ്കിലും വാങ്ങണെങ്കിലും നമ്മുടെ മക്കൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്ക കൊടുക്കണങ്കിലോക്കെ ക്കെ അത് അത്രീം ഉപകാരാണ്. എ ല്ലെ അതെതെ ഞാനും ഇങ്ങനെ പിന്നെന്താണ് ഏ എനിക്ക് എന്തേലുമൊക്കെ ഞാൻ ഇതേപോലെ കുട്ടികളെ ഒരു എന്താ പറീഈ പഠന പിന്നോകം നിക്കണ മല കുട്ട്യോൾക്ക് വേണ്ടിട്ട് മലയാളം ക്ലാസ് ഇട്ത്തിന് അങ്ങനെ ഒരു കു ഞനെ എടുത്തിട്ട് ഒരു മാസത്തിൽ അവരെ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നും അതാട്ടോ ഞാൻ ജോൽ ട്ത്ട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു ക്യാഷ്.
ആഹ.
ഞ്ഞെ നിക്കത് കിട്ടിയപ്പോ ഉള്ള ഒരു സന്തോഷണ്ട്ട്ടോ. ഭയങ്കര സന്തോഷഏയ്നു ഒരു കുട്ടീനെ ഞാൻ പഠിപ്പിച്ചത് അവരെനിക്ക്
കണ്ടിന്യൂസ് ചെയ്ത് നോക്കനു ണ്ടായിരുന്നോ? അതെ ഞാൻ പിന്നെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി ട്ടുണ്ടായിരുന്നില്ല.
നമുക്ക് നമ്മള സ്വയം ഉള്ളന്നൊ ഒരു തോന്നൽ വരില്ലേ നമുക്ക് താല്പര്യം അതിനോടൊരു താല്പര്യം വന്നില്ല.
ഹം ഹ ഹ അപ്പോഞ്ഞാന്നത്
അടെ വേണ്ടാന്ന് വെച്ചു ഞാനത്. പക്ഷെ നല്ല കാര്യണ് ട്ടോ പല എന്താ വെച്ചാല് ഈ പഠന പിന്നോക്കംന്ന് പറഞ്ഞാല്. മെന്റലി കുറച്ച് കൊ തുള്ള കുട്ട്യോൾ ഉണ്ടാവൊല്ലോ. അവർക്കാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തതാകുമ്പോ ആ കുട്ടികളിൽ ലന്നെമെര് പാട് മാറ്റങ്ങളൊക്കെ കണ്ട് തൊടങ്ങി അ അപ്പൊ അവരുടെ മാ പേരെ ഷെ നമ്മളോട് ആ മാറ്റക്കെ നമ്മളോടിങ്ങോട്ട് പറയുമ്പ ഭയങ്കര സന്തോഷാണ് അമക്ക്. അപ്പം ഉം അപ്പവര് അവർ
എന്തെങ്കിലും എന്തെങ്കിലും ഇതേപോല ചെയ്യണം നമ്മള് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കേ ചെയ്യരുത് നമ്മടെ കയ്യിൽ പത്ത് രൂപ വരുമ്പഴേ നമുക്കതിന്റെ
അതെ അതെ ശരിയാണ് നമ്മടെ കയ്യില് ആ ഇത് ഇണ്ടെങ്കി അതിനൊരു വെലയാണ്. നമ്മള് എന്തിനമക്കതൊരു എന്തോരു നിധി കിട്ടിയ സന്തോഷ നിക്കന്നാ പൈസര് കിട്ടിയപ്പോ. പക്ഷെ എന്തോന്നറിയില്ല എടക്കെന്തോ എന്നെങ്ങനെ പിൻ പിന്നോക്കം വലിക്കാ. അത് എന്ത് കാര്യം ചെയ്യുമ്പഴും ആ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു താല്പര്യങ്ങട് ലാസ്റ്റ് എത്തുമ്പക്ക്‌ ഇല്ലാതായി പോം.
തിനു അവർ
അതിനന്നെ മടി മടിച്ചി കുഴി മടിച്ചിയാറിയല്.
അതാണ് സത്യം അതന്താന്നറിയ് വെർതെ നമ്മള് വീട്ടിലിങ്ങനെ ഇരുന്നിരു ന്നിരുന്നത് ശീലാ ലായിട്ട് പെട്ടന്നതിങ്ങനെ എന്താ പറയാ ഒരിതലേക്കങ്ങട് ചെന്ന് പിന്നെന്തേ ങ്ങട് അത് എപ്പോഴാ വെരുന്നേച്ചാല് ഇപ്പൊരു വർക്ക് ചെയ്തിട്ട് നമ്മള് രണ്ട് മൂന്നിവസൊക്കെ വെറുതെരിക്കൂലേ അപ്പളാണ് ആ ഒരു താല്പര്യം അവിടെ കൊറഞ്ഞു വെരുന്നത് നേരെ മറിച്ച് കണ്ടിന്യൂസായിട്ടിങ്ങനെ പോവാ വാണെങ്കില് ഒരു കൊഴപ്പോല്ല. ഉം അതേപോലെ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ പഠിച്ചി ട്ടന്താത് ഒരു കമ്മ്യുണികേറ്റ് ഇംഗ്ലീഷിന്റെ ഒരു ട്രെയിനിങ് കോഴ്സ് തു ഒരു ഒരു വർഷത്തെ ഇതക്കെ ഞാൻ ചെയ്യണ്ട് എന്നാ ചെയ്തിട്ടിണ്ട് പക്ഷെ ന്നാ അതിനൊന്നും വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നില്ല എൻക്കിങ്ങനെ പുതിയ കാര്യങ്ങളിങ്ങനെ പഠിച്ചെടുക്കാൻ ഇഷ്ടാണ്.
ക്ഷത് ചെയ്യേം കൂടെ വേണം അല്ലെങ്കില്
ആ അ അതെ ഞാന് പിന്നെ ഞാൻ നിർത്തി എന്താന്നറിയോ? ഹുസ്ബൻഡ് പറഞ്ഞന്നോട് അല്ല യിന്റെ പൈസ കൊറേ ചെലവാക്കന്നല്ലാതെ
ഒരു പ്രയോജനോല്ല.
ഒരു പ്രയോജനൊല്ല്യ എന്ന്ള്ളത് ഒരു പ്രയോജനല്ലാന്നല്ല ആ രീതിക്കല്ല എന്നാ നീ എന്തെലുക്കെ ഒന്ന് ജോലിയൊക്കെ ചെയ് ചെയ്തിട്ട് എന്തേലും കൊണ്ടരാൻ. അതായത് അവര് നമ്മക്ക് പൈസ തരണണ്ടല്ലോ പഠിക്കാന്
പക്ഷെ പിന്നെ ഞാന് എന്തോന്നറിയില്ല പല പിന്നെ ഇവിടന്ന് ഒന്ന് നമുക്ക് പൊറത്തിറങ്ങി പോണെങ്കിലും ഒക്കെബുദ്ധിമുട്ടാണ് വഴി അങ്ങനത്തൊര് വഴിയാണ് ബസക്ക്‌ ക്കെ കേറി പോണെങ്കിലേ അതൊക്കെ ഒരു എന്താ പറയ് ഇതിനൊക്കൊരു തടസ്സായിട്ട് എനിക്ക് ഫീലെയ്തു അതുകൊണ്ടാവും ഞാന് ചെലപ്പം അത് എനിക്കൊരു പിന്നെ മടി അതെല്ലാം കൂടെ വന്നപ്പോ
പ്പോ
പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇപ്പഴും വണങ്കിലെനിക്കത് ഇത് ചെയ്യട്ടോ ഞാൻ ചെയ്തീന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ നിക്ക് വേണങ്കി
വെക്കട്ടെ വെക്കട്ടെ വെക്കട്ടെ കട്ടീയ്ട്ടെ? ഓക്കേ ബൈ